ആഹ എന്താ വിശേഷൊക്കെ
നല്ല സുഖം
ആഹ ഇപ്പൊ നല്ല വെയിലൊക്കെ ആയിരിക്കൂല്ലേ
ആഹ ന്ന് നല്ല വെയിലാണ്
രാവിലെ കൊറെ തിരുമ്പിറ്റ അപ്പൊ ഒക്കെ ആ പക്ക വ മഴത്തേന പക്ക എടുത്തങ്ങാട്ട് അവിത്തേ കൊണ്ട ചിക്കി മഴ ചെയ്തപ്പളേ പിന്നെപ്പ വെയിലച്ചപ്പ ഫുള്ള് പൊത്തേക്കന ചി ഇതന്ന ഒരു പണിയാ അകത്തേക്കു എടതിടാ പുറത്തേക്ക് എടതിടാഅകത്തേക്കു എടതിടാ പുറത്തേക്ക്
എങ്ങനെയണേ ഭയങ്കര എന്താണ് എന്നാണെങ്കും എനക്ക് ഒരുപാട് തീരുമ്പംനും ഉണ്ടായും ചെയ്തനി അപ്പൊ ഒക്ക രോ തല മെഷീനിട്ട് ഉണക്കും ഉണക്കിട്ട് പിന്നെ എവിടൊക്കെ ചിക്കി വന്ന പോത്തിന് മയ അടുപാറി പിന്നെ അകത്തക്കാൻ എടുത്തിട്ട് പിന്നെ ഞാൻ പുൊറത്ത് ഇട്ടിട്ടില്ല
ആഹ ആഹ
ഇത് മയക്കാലായയാൽ തന്നെ പണി മയക്കാലമായാൽ ഇതെന്നെ പണി അങ്ങ ടിക്ക അങ്ങോട്ട് എടുക്ക അങ്ങെ ിക്ക അങ്ങട്ട് എടുക്ക തന്നെ നമുക്ക ഒരു പണി ഉണ്ടാവുന്നു
അതെ
വേറരു പണിനമ്മക്ക് നടക്കൂല
ഉം ഉം
മറ്റേ വേനലായ നമ്മക്ക് വിറക് ഓലക്കൊടി എതാണ്ട് അങ്ങനെ
ആഹ്
മഴക്കാലമായാലിങ്ങനെം
അതെ
ഉം
പിന്നെന്താ ഇടക്കൊ ഒരു വെയില് കിട്ടുമ്പോ ഒരു സമാധാനമാണ് ഉണക്കാലോന്നുള്ള
ആണ് ആ സമാധാമാണ്
ഉം മെഷീനിൽ ഉണക്കാലും ആ മെഷീനി ഉണക്കാലും വേണല്ലോ ഒന്ന്
ആ ഒന്ന് വെയില കിട്ടണോ എന്നെങ്കിലെ ഒരു ചൂട്താവുള്ളൂ ആ സ്മെല്ലാണേ രണ്ടിദിവസ അടി- പ മഴ പെയ്തിട്ട് ഫുള്ള് തിരുമ്പിയ അതിേമേലൊക്കെ ഫുളളാരുന്നു
ആ
ആഹ് അങ്ങിട്ട് പിന്നെ കുടുങ്ങീന് പിന്നെ ചിക്കായനില്ല ആ പിന്നെ സ്കൂളിലൊക്കെ പോകുമ്പോളേ കുട്ടിയക്കെ യൂണിഫോം ആവുമ്പോ യൂണിഫോം ഒന്ന് പിന്നെ വന്നിട്ട് ഒന്ന് പോകുമ്പോ ഒന്നൊക്കെ കഴിച്ച- രണ്ടു മൂന്ന് കൂട്ടമുണ്ടാവുമേ
ആ ആ
അപ്പൊ ഒരുപാട് തീരുമാൻ തന്നെ ഉണ്ടാവും
ആ അത് ശരി
മൂന്നാല് ആളുതലില്ലേ മക്കടെതന്നെ നാലാളതുണ്ട് പിന്നെ ഹസ്ബന്ഡറിന്റെ ഉമ്മാന്റെ ഉന്റെ നിറയെ ആളുടതുണ്ട് അപ്പൊ ഒരു ദിവസം തന്നെ എല്ലാം തിരുമ്പാൻ ഉണ്ടാവും
വളരെ തീ വീടൊക്കെ ചിക്കാനും ആല്ല സ്ഥലം കാണുക
ആ സ്ഥലം വേണേ
ഉം സ്കൂളത്താവകുമ്പോ യൂണിഫോം ഉണങ്ങാഞ്ഞാലേ നമ്മക്ക് അതും ബുദ്ധിമുട്ടാണ്
ആഹ് ബുദ്ധിമുട്ടാണ് ഉണങ്ങാഞ്ഞാല് ഓൽക്ക് എന്താണെങ്കി ഡെയലി യൂണിഫോം കാണു
ആ ആഹ് ഇപ്പൊ കളർ ആ അത് ശരി ചെറിയ കുട്ടിയക്കൊണ് ബുധനാഴ്ച കളറള്ളൂ
ആഹ് അപ്പൊ ഇ- വിടെ ഇന്റെ ചെറുത് നാലു വരെയള്ള ഓക്ക് ഇതാണ് യൂണിഫോം ആയിട്ടില്ല
ആ
ഉം മറ്റവൾക്ക് വല്യ ഹൈസ്കൂളുകാരാണ് അപ്പൊ വല്യ കുട്ടികളാണ് അപ്പൊ ഒരു സ്ഥിര യൂണിഫോം ആണോ
ഹൈസ്കൂളാർക്ക് ബുധനാഴ്ച ഒന്നും ഒഴിവില്ല അവർക്ക് എന്നും യൂണിഫോമാ
ആ എന്ന് യൂണിഫാം ആണ്
ആ
നോക്കിതേപോലെ രണ്ട് കൂട്ടാണ്ട യൂണിഫോമും കോട്ടും അതക്കുള്ള മഫിതിയോ ഒക്കെ വേണം ഇപ്പൊ കോട്ടാണല്ല ഷാളില്ലല്ലോ ആദ്യക്കെല്ലായിരുന്നു ഷാളി ണ്ടായന്നെ
ആ ആഹ് ഇപ്പൊ കോട്ടാണല്ലേ
ഉം കോട്ടിന് അയിന് നല്ല വിലയാ യൂണിഫോമിനൊക്കെ ഇപ്പ സ്കൂളില്
ആ അതാത് സ്കൂളിന്ന് തന്നെ വാങ്ങകയും വേണല്ലോ
ആഹ സ്കൂളൽ നിന്ന് തന്നെ വാങ്ങുകയും വേണ്ടേ രണ്ടായിരത്തി നന്നൂറ ഉപ്യ ഒക്കെ പറഞ്ഞത് രണ്ട കൂട്ടം യൂണിഫോമിന്
ആ അതൊക്കെ കൊറെയൊക്കെ നേക്കാണല്ലേ കൊറെ പൈസ അടിച്ചു മാറ്റാനാണ്
ആണ് ഈ കോട്ടക്കെ ഏതായാലും അതിന് തന്നെയാണ്
ഉം
ന്നോ അത് ഞ ഞങ്ങളുടെ സ്കൂള് കുറച്ച് ഏറയാണ് എന്റെ അനിയത്തിന്റെ സ്കൂളൊക്കെ കോട്ന്ന്അവൾ പറയിണ്ട്എമ്പത്ഉറിപ്പഉള്ളുഒരു കോട്ടി ഇവിടെ കേട്ടിന്ഇരുന്നൂറ്റി മുപ്പത്ത് ഉറുപ്പെ
ആഹ അ ത്ശരി
ആഹ അത് ചെല അടിക്കാരത് ചിലപ്പോകൊറവുണ്ടാവേ
ആഹ ആഹ
ഇത് ചേർത്തി പോന്ന തന്നെയെ ഞാനൊക്കെ വാങ്ങിപ്പോന്നും ചെയ്ത് കളർ രണ്ടുഒരേ കളറാ നീലന്നെ ആഹ അപ്പൊ ഞാൻ ഇവിടുന്ന് വാങ്ങീല്ലെങ്കിൽ ഇയ്യ് ഓളോട് വാങ്ങിച്ചാ മതി ഇനി മ്പത് രൂപ ആവള്ളൂ നി
ആ
ഓലെത് ബാങ്ക്ക്കൊക്കെ എത്തുന്നൊക്കെ ഓല്‌പറഞ്ഞ കേട്ടിന്ന്
ആ പെട്ടിക്കാനുള്ള പൈസ അക്കൗണ്ട് നമ്പർ കൊടു താൽ ഓല് ഒരു ബാങ്കിലേക്ക് എത്തുന്നകെ പറയിണ് ണ്ട്
ആ പറയണ്ട് അക്കൗണ്ട് നമ്പർ ഒന്നും ഇതു വരെ ചോദിച്ചിട്ടില്ല
നീ സ്കൂളൊക്കെ തുറന്നത് കൊറച്ച് ടൈന്റെൊക്കെ ചോയികെക്കു
അതേക്കാരോ ഇപ്പോ ഒക്കിന്നുംസ്കൂൾ ഓറക്കലും മദ്രസ തെറക്കലും ഒക്കെ പാടൊരു ബുദ്ധിമുട്ടിന്റെ ഇതല്ല എല്ലാർക്കും
ആഹ് അതെ നമ്മള് പഠിച്ച കാലത്ത്ഉള്ള മയിരി അല്ല ഓൽക്ക് എല്ലാം ഒരോ വർക്ക് ഇ ആകുമ്പോഴോക്ക് പുതിയ തന്നെ കിട്ടും വേണല്ലോ പയൊന്നുമലും ഇണ്ടാക്കൂല്ലലോ
എ ബേഗൊക്കെ അങ്ങനെന്നെയ ബേഗായാലും കൊടയാലും
ബെഗ് കൊട ഒക്കോൽക്ക് പയതൊന്നും കൊണ്ടോവുല ആ ആ ഓരോ കൊല്ലാം പുറ കും തോറും സ്കൂൾ തുറക്കുമ്പോക്ക് പുതിയ തന്നെ ഓല്ക് കിട്ടണം
ആ പുതിയ കിട്ടണം
ഉം പയതൊക്കെ കൊണ്ടപോണം കാലൊക്കെ മറന്നു പോയിഅക്കെ ഞമ്മളല്ലേ ആ നമ്മള്ള്തന്നെ പയതൊക്കെ കൊണ്ടുപോവലുണ്ടായത്
നമ്മള് ഒരു കൂട്ടത്തുമ്പോ പോയ കാലല്ലേ നോ ഒരു കൂട്ടം അടിച്ച് തിരുമ്പിട്ട് വൈന്നരം തിരുമ്പി ഇട്ന്ന കാലല്ലേനോ ഇപ്പത്തെ മക്കളൊക്കെ ഞമ്മള് പണിടുക്കാ ഇരിക്കണ്ടോ ഇല്ല
ഉം പണി എടുകാൻ നിച്ചണ്ടോ
ആ പണിയെടുക്കാൻ കിട്ടൂല എന്താ മടിന്നോ
ഉം
ഭങ്കര മടിയാ
അവരെന്നായി കിട്ടൂല
ഉം
അ കഷ്ടപ്പാട് ഓല് കഷ്ടപ്പാട് അറിയാതെ വളരല്ലേ
ആ അതന്നാണ്തെ ഞമ്മളൊക്കെ കഷ്ടപ്പാട് അറിഞ്ഞാണ്ട് വളർന്നോലാണ്
ആഹ് അയോടെ നമുക്ക് ഏത് പ്രതിസന്ധിയും തരണംചെയ്യാൻ കയും
ആ അല്ലല്ല നമ്മളെ കാലത്ത് ഫോൺ ഇണ്ടായിനോ ഇല്ല
ആ
ഫോണൊന്നുമല്ല ടി വി തന്നെ നമ്മൾ എവിടെ അയപക്കത്ത് പോയണ്ടൊക്കെ കാണലല്ലേ നിയോ
അതെ
വൈന്നാര ആയാൽ സ്കൂളില ഞ്ഞാൽ സിനിമാ കാണാൻ മ്പോ നാല്മണിയ ആകുമ്പോ
ഉം
അതേ വീട്ടിലൊക്കെ പോയി കാണലെനിആ ആ അന്ന് ഇന്ന്ണ്ടായിന്
ദുരദർശനും സിനിമ ഉണ്ട് പിന്നെ രാത്രി ഏഴ് മണിട്ട ചിത്രഗീത ഇണ്ടായിനി പിന്നെ രാവിലെ ഇത്ണ്ടായിനി ശക്തിമാൻ ഇണ്ടായിരനി ന്പതിനൊന്നണിക്ക് എട്ടരക്കോ ഒമ്പത് മണിക്ക് തോന്നുന്നുണ്ട് മദ്രാസറ്റ് വിട്ട്‌വേഗം വര ചെയ്യാ ശക്തി മാൻ കാണാനേ ഇന്നൊക്കെ കാണുമ്പോ ചൂവി ആലോചിക്കുമ്പോ ചിറി വരു
എല്ലാ വീട്ടിലും പോയി കാണലല്ലേ
ടി വി എന്താ പിന്നെ റേഡിയോ പിന്നെ നമ്മളെ എങ്ങനെങ്കിലും ഓപിച്ച് വാങ്ങുവല്ലോ
ആ റേഡിയോ ഒപ്പിച്ചു വാങ്ങും
ആ റേഡിയോ വല്ലും ഇണ്ടാവല്ലോ വായരും വീട്ടും വയരും വീടും റേടിയോലി
ആ അന്ന് ഫോണന്നല്ലല്ലോ പോ ഫോൺ തന്നെയ ഒന്ന സാധനം ല്ലല്ലോ അന്നന്നും
അതെ
അ ഇന്റെ നിക്കാഹ് ഒന്നും കഴിഞ്ഞ ഒന്ന് ഫോൺ തന്നെല്ല ഇപ്പൊക്ക നിക്കാഹ് കഴിഞ്ഞ വേഗം ഫോണ്
നിക്കാഹ്‌ കഴിക്കേണ്ടല്ലോ അതി മുന്നത്ത് തന്നെ മുട്ടായി എടുക്കല്ല നമ്മക്ക് ഫോൺ ആ
ഐഫോൺ അതും
കല്യാണം ഇല്ലല്ലോ
ഇല്ല
ആദ്യം ഐഫോൺ കൊടുക്കുവോ ചോദിച്ചിട്ടേ ഉള്ളൂ കല്യാണം ഉറപ്പിക്കുകയുള്ളൂ
ആ അങ്ങന്നെ അങ്ങന്നെ ഇപ്പൊ ജോലി ഉള്ളോലോ മതി ജോലി ഇല്ലാത്തോലോ വേണ്ട
ഉ
അങ്ങനത്തെൊക്കെ ഇതാണ് ഇപ്പൊ ഏ എന്താ ജോലി എന്നാ ചോദിച്ചന്
ആണുങ്ങൾക്ക് വയസ് കൂടാൻ പറ്റൂല ഇവലൊക്ക രണ്ട വയസിലൊക്കെ മാറ്റേ പറ്റുള്ളൂ
ആഹ് അങ്ങനെ രണ്ട് ദിവസന് മാറ്റം പറ്റുള്ളൂ
ഉം് ആദ്യൊക്കെ അത് നോക്കാ പത്ത് വയസ്സിന് മാറ്റുള്ളവരൊക്കെ ആദ്യം കല്യാണം കഴിക്ക ഇപ്പ അന്നും നടക്കൂല
അ എപ്പ നടക്കൂല
ഉ ആരും നിക്കൂല പായിനൊന്നും പെൺകുട്ടിയോളെ കിട്ടൂല
ഏ പെൺകുട്ടികളെ കിട്ടില്ല പോ ഇപ്പ കല്യാണം കഴിക്കണെങ്കി എന്തൊക്കെയെ ഇതുണ്ട്
ഇപ്പൊ ഇരുപത്തെട്ട് വയസ്സ് ഇരുപത്തൊമ്പത് വയസ്സുള്ളൊക്കെ ചെക്കന്മാർക്ക് പെണ്ണിട്ടാതെ ഇങ്ങനെ നട അങ്ങനെ പെൺകുട്ടികള ഓരോ ഡിമാൻഡ് വെച്ചിട്ടേ
ആഹ് അങ്ങനെന്നെ ഇപ്പൊ ഭയങ്കര ഡിമാൻഡാ പൺകുട്ടിയൊക്കെ
അ എന്താ ചെയ്യാ ഇങ്ങനെ ഒരു കാലം വന്ന്
ഏ എങ്ങനെ കാലം വന്ന് നമ്മടെ കാലത്തൊന്നും ആയില്ലേ ഇമ ബാപ്പയും അപ്പ കാട്ടി തരുന്നോനെ നമ്മള സ്വീരിക്കല്ലേ അതെ കെട്ടിക്കയും ചെയ്യാം
ഇപ്പൊ ഇരുപത്തി അഞ്ച് വയസായി ഇരുപത്താറ് വയസ്സായ ഒന്നും പോ കല്യാണം വേണ്ട സ്വന്തമായിട്ട് ഓലെ കാര്യങ്ങൾ പിന്നെ ജോലിയ ആയി പൈസ ആയി ആക്കെയാണ് പോല തീരുമാനം അപ്പ കനാ പോയിയ ഉം
നഞമ്മക്കൊക്കെ ഉമ്മി മാപ്പി കാട്ടി തന്നെ ഏതാ വച്ചാല് അതാണ്ട് സ്വീകരിച്ചല്ലാതെ ഇപ്പൊക്കെ കണ്ടെത്തി കൊണ്ടരില്ലേ
ആഹ ആഹ് എന്ന ഇപ്പോ ഇപ്പത്തെ കാലം ഭമി കാണവരന്നുംല ഇല്ലില്ലഓല ിക്ക അത് ഞമ്മൾ നടത്തി കൊൊടുക്ക അത്രയേ ഉള്ളൂ അയിന്റെപ്പുറംന്നുമല്ല ഞാൻ നമ്മള് നമ്മള ഇഷ്ടത്തിന് തീരുമാനത്താ ഓല തീരുമാനിച്ചന്നും ഓല കിട്ടൂല ഓർക്കൊക്കെ സ്വന്തമായിട്ട് ഓ
ആഹ ഓനിക്ക് സ്വന്തമായിട്ടുള്ള തീരുമാനാണ്
നമ്മള അതിന് കയ്യും കാലം കടത്താൻ പോയിണ്ടെങ്കിൽ നമ്മള് ഇടങ്ങേറാവു എന്നല്ലാതെ
ഏ അതന്നെ
ആഹ എന്താ ചെയ്യ നിങ്ങളൊക്കെ ഒരു കാലയിപ്പോ
ഏഹ ഇങ്ങനെയുള്ള ഒരു കാലം ആയി ഇപ്പൊ നിക്കാഹിന് പിന്ന എന്തൊക്കെയോ വേണം എത്ര കാല മുട്ടായി ഒക്കെപ്പോ കൊണ്ടുപോകുന്ന ഇന്ന്
അതെ വരി വരി ഇങ്ങനെ കൊണ്ടുപോവല്ലേ
ഏ മുട്ടായി ആയിട്ടും പിന്നെ മറ്റ് ഡ്രസ്സ് ആയിട്ടും ഡ്രസ്സും ചെരുപ്പവും ഒന്നും രണ്ടോന്നും അല്ലല്ലോ അത്രയ കൂട്ടാ കൊണ്ടുപോയി കൊടുക്കുന്നത്
ആഹ അതെ കൊറ എല്ലാരും കയ് ഉണ്ടാവല്ലോ
ഏഹ ഒപ്പാല പൂണി ചോല കയ്യിലൊക്കെ വേണം
ആഹ അതെ മുട്ടായിന്റെ കൊട്ട ചെരുപ്പ് പിന്നെ പോോണ ഒരാള് പിന്നെ പെർഫ്യൂമിന്റെ അത് ഒരാള് പിെ ഡ്രസ്സസ് ഒരാള് പുതിപ്പള വാങ്ങന ഡ്രസ്സ് പിടിക്കാന വേറെ ഒരാള് പലവിധ മുട്ടായിന്റെ കൊട്ടകൾ
എത്രക്കണം സാധനാണ് കൊണ്ടപോണെന്നോ
അതെ അവതൊക്കെടുത്ത സാർഭാടാണ അതൊക്കെ അതിന്റെൊന്നും ആവശ്യമില്ല
ഇല്ല അതിനുള്ള ആവശ്യംൊന്നുമല്ല ആർബാടാണ് അതില് പാവപ്പെട്ടോലാണ് ഇത കുടുങ്ങണതെ
അതെ പാവപ്പെട്ടവരും കൊടുങ്ങു ഒക്ക് ഇ ഇത് നടത്തിക്കൊണ്ടാവാൻ കഴയിൂല അപ്പോലും കുടുങ്ങൂ
ആഹ് പാവപ്പെട്ട കുട്ടികള ആകെ കുടുങ്ങാണ് ഞങ്ങക്കും ഇങ്ങനത്തെൊ ഒരു ആഗ്രഹം ഉണ്ട്ന്ന്ലി പറയുമ്പോ ആ മാക്കും മാപ്പക്കും കഴിയൂല
ഉം അതെ
ആഹ
ഉ ാ പിന്നെ വേറെന്താ ാ പിന്നെ പ്രത്യേകിച്ച ഒന്നല്ലല്ലോ ശരിയ
ആഹ ആയിക്കോട്ടെ